ആഹ് ആഹ് കേക്കുന്നൊണ്ട്
ആഹ് കേക്കുന്നുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം?
ഓഹ് നല്ല വിശേഷം, ഫുൾ മഴയാ.
ആണല്ലേ
ഉം രാവിലെ തൊട്ട് മഴയ.
ആഹ് ഇവിടെ മഴ അങ്ങനെ ഇല്ല എന്നാലും ഇടയ്ക്കൊക്കെ ഒള്ളു, ഇപ്പം ചെറിയൊരു വെയിലടിക്കുന്ന്.
ആണല്ലേ
ആഹ്
കഴിച്ചോ?
ആഹ് കഴിച്.
ഉം കല്യാണം കഴിഞ്ഞ ആണോ? മക്കളാ ആണല്ലേ, എത്രല്ല പഠിക്കുന്ന?
രണ്ടി പഠിക്കുന്ന്
ഉം ഉം ഹസ്ബൻഡാ?
ആംബുലൻസ്
ഉം അത് നാലു പേരല്ലേ ഒള്ള വീട്ടില്, അതോ? അച്ഛനും അമ്മയും ഉണ്ട്. ഉം പിന്ന വേറെ
പിന്നെ വേറെന്തൊക്കെയ വിശേഷം, നിങ്ങടെ വീട്ടിലാരൊക്കെ ഉണ്ട്?
ഞങ്ങളെ വീട്ടില് ഞാനും ഹസ്ബൻറും മോനും മാത്രേ ഒള്ളൂ. ഹസ്ബൻഡ് ഇപ്പ നാട്ടിലില്ല പൊറത്ത ഉം. ഇപ്പൊ ഞാനും മോനും മാത്രം, ആഹ് മോൻ മൂന്നാം ക്ലാസ്സില. സ്കൂളി പോയി ഉം
പിന്നെ വേറെന്തൊക്കെ ജോലി, നിങ്ങക്ക് ജോലിവെല്ലോം ഒണ്ട?
ആഹ് നമ്മള് ജോലി ജോലിയ ഉണ്ട്, ജനസേവ കേന്ദത്തി ജോലി ഒണ്ട്
എങ്ങനെയ
ജനസേവ കേന്ദ്രം ഒണ്ടല്ലോ, അവിടെ ജോലി ഒണ്ട് ഉം.
പോയില്ലേ
ഇന്ന് പോയി പോയി, അവിടെ നിക്ക.
ആഹ് ജോലി ചെയ്തോണ്ടിരിക്കുവല്ലേ.
ആഹ് ഇവടെ ആളില്ല ഇങ്ങനെ ആഹ് രാവിലെ ഇപ്പ ഇച്ചിരി തിരക്ക് കുറഞ്ഞയ അപ്പ ഞാ വിചാരിച് വിളിക്ക എനിക്ക് ഇനിയും തീരാനുണ്ട് കൊറേ.
ആഹ് എനിക്കും ഒണ്ട് ഞാനും തീർന്നില്ല സമയം കി
എനിക്കും സമയം കിട്ടുന്നില്ല
ആഹ് അവിടേക്ക ഇരുന്ന് കയിഞ്ഞ തിരക്കല്ലേ.
ആഹ് ഇന്നലെ ഞാൻ അവ രണ്ടു പേരയ വിളിച്ചേ. ചെയ്യാനൊണ്ട് ഒത്തിരി. സമയം ഇല്ല ഇത് ചെയ്ത് തീർക്കാൻ വേണ്ടിട്ട്.
സമയം ഇല്ലെന്ന് തോന്ന് മെനഞാന്ന് തീരുന്ന് പറഞ്ഞല്ലേ, നമ്മക്ക് പിന്ന ഇന്ന് കൂടെല്ലേ ഒ ഇന്നുടെ ഉണ്ടാവയിരിക്കും
ഉം നല്ല മഴ ഇവിടെ.
ആണല്ലേ!
ഉം
ഇവിടെ മഴ പെയ്യുന്നില്ല, വെയില് പിന്നെ വയനാട്ടിലൊക്കെ മഴയല്ലേ! ട്ടില് മഴ പെയ്ത് ഇന്നലേം
ആഹ
ഉരുൾ പൊട്ടൽ ഒകെ ഉണ്ടായല്ലേ?
ഉം ഉ അെ നല്ല രാവിലെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആഹ പോണത് ആ ഇ കരന്റെക്ക രാവിലെ കുറച്ച്പ കരണ്ടില്ല വന്ന വന്ന
ആഹ ആഹ
ഉ അന്ന് ജോലിക്കൊന്നും പോവന്നില്ലണോ വീട്ടില് തന്നെയാണോ
ആഹ വീട് തന്നെ
ഉം ഉം
ആ
ഉ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോന്നതണോ
ഇല്ല അവര് പോന്നന്നല്ല
ഇ വക്കില്ല പോവാ ഉം മോനാ മോള വന്നാ മോന വന്നാ മോളാന്നോ
മോള് സ്കൂളിൽ പോയി മോന ഉറങ്ങുന്ന
ആ മോൻ എത്ര വയസ്സായി
മോന് രണ്ടര വയസ്സായി
ഉ ജോലിയൊക്കെ കഴിഞ്ഞല്ലേ
ജോലിയൊന്നും കഴിഞ്ഞില്ല ഉണ്ട് കൊറച്ച് കൊറച്ചായിട്ട് ചെയ്തൊണ്ടിരിക്കുവോ
ഉച്ചക്കത്തക്ക ആയ
ആഹ് ഉച്ചക്ക് ഉള്ളതൊക്കെ ആ
മീനെക്ക കിട്ടുവ
ഉംന്ന് ചാള കിട്ടി ചാള എല്ലാം മത്തി
ആഹ മത്തിയും ചാറല്ല ഞങ്ങള് മത്തിയു പറയ്ന്നേ ആഹ കരി ചാള മറ്റേ മുള്ളതല്ലയോ ആ
നഞെ വയനാട്ടിലൊക്കെ ചാണയം എന്നാണ് തോന്നുന്നു പറയുന്നത് ചാണയം ചാള തന്നെ പറയത്തുള്ളൂ ഇവിടെ
സ്ഥലം പറയൻമ്പാ പറ്റുള്ളൂ സ്ഥലം പറയമ്പ നമ്മള് സ്ഥലം പറയാൻ പറ്റത്തില്ല
അല്ല നമ്മുക്ക് അങ്ങനെ നമ്മടെ സ്വന്തം സ്ഥലം പറഞ്ഞോടുന്നല്ലേ ഉള്ളു
ആഹ പിന്നെന്താ എന്തനെ പഠിച്ചിട്ടുണ്ട്
ഞാൻ പത്താം ക്ലാസ് പഠിച്ചു പിന്നെ തയ്യല് പഠിച്ചു
തയ്ക്കകൂല്ലേ
ആഹ് ഒന്നുകൂടെ പഠിക്കണം അപ്പ അറ
ആ തായി മഷൻ ചവിട്ടാല്ലത് അത്യാവശ്യം നൾ കഴിക്ക അപ്പ വെട്ടിയ ഒന്നും അവളെ കഴകത്തില്ല
ആ വെട്ടി വെട്ടിയടിക്കാനൻ എനിക്കറിയത്ത ബാക്കിയെല്ലാം എനിക്കറിയ കുഴപ്പമില്ല
ആത് ഞാനും അങ്ങനെ ചെയ്ത എന്റെ വീട്ടിലുണ്ട് മിഷിന
നമുക്ക് അളവെടുത്ത് വിട്ടി അടിക്കാൻ പറ്റത്തില്ല ഒന്നും കൂടെ ഒന്ന് എവിടെെങ്കിലും പോയി കൈ തെളിയണം
മോന ഉണ്ടായുന്നല്ലേ
ആഹ് അത് പറ്റത്തില്ല
ആണ്
സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് എവിടെയെങ്കിലുംക്കെരു കടയൊക്കെ ഇടണം എന്നോക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെയാ
ചെയ്യര് മക്കളൊക്കെ വലുതായി വരല്ലേ
ആഹ് എന്തെങ്കയിലൊക്കെ വേണ്ടേ
ഉം പി എസ് സി ഒക്കെ എഴുതുന്നുണ്ടോ
മ്മൾ അങ്ങോട്ടൂനും പോവുന്നില്ല എന്തെങ്കിലും പൊട്ടിയ ജോലി കിട്ടിയ അത് മതി ഉം ഇനി പി എസ് സി ഒക്കെ എുഴുതി ഇഞ് തോക്കണം വീണ്ടും ജയിക്കണം വീണ്ടും തോക്കണം എങ്ങനെ പോകാൻ നിന്ന നമ്മളെ ഭാവി ഇങ്ങനെ പോക്കൊണ്ടിരിക്കും
ഇപ്പൊ എല്ലാരും ജോലിക്കല്ലേ എല്ലാവർക്കും കാശ് ഉണ്ടാക്കണല്ലേ
ഇപ്പോഴേ നമ്മൾ എഴുതിയാലൊന്നും കിട്ടത്തൊന്നും ഇല്ലത്
ഉം
എഴുതി എഴുതി മടുത്ത് ലാസ്റ്റ് എന്നെങ്കിലും കിട്ടും ചിലപ്പോ അന്നക്കെ നമ്മുക്ക് റിട്ടേഡ് ആവുന്ന സമയം
ആഹ് ഞാൻ ഇടക്കൊക്കെ ഇങ്ങനെ പോവുന്നുണ്ട് പോവാതിരുന്നാലും ഇന്റെ അക്കൗണ്ട് അവര് ബ്ലോക്ക്‌ ചെയ്യാനൊക്കെ എങ്ങനെ പറയുന്ന നമ്മൾ ഇടയ്ക്ക വല്ല പോയൊക്കെ പോയി
കിട്ടിയ എത്രണ്ണം എഴുതി
പത്തണ്ണം പത്ത് ആഹ് ഇല്ല നമ്മളെ ക്ലാസ് പി യെസ് ഇന്റെ കോച്ചിങ്ങും കാര്യങ്ങൾക്കോന്നും പോവലില്ല അവര് അവിടെ ജോലി ചെയ്യ ആ അങ്ങനെ ഞമ്മള് ജോലി ചെയ്യുന്നതിന്റേടക് എല്ലാവരും വന്ന് കൊടുക്കുമ്പോ ഞാനും ങ്ങ് കൊടുക്കും പിന്നെഅന്നേരം ആഹ് ഇതിന്റെ ഒരു ഇത് വരുല്ലോ നോട്ടിഫിക്കേഷൻ അയക്കാൻ വരുല്ലോ ഇപ്പ ഇവിടെ കസ്റ്റമറോക്കെ വരും ചെയ്യാൻ ഇഷ്ടം പോലെ അപ്പൊ ഞാൻ എന്റെയും കൊടുക്കാന്ന് വെച്ചിട്ട് അങ്ങ് കൊടുക്കും പോണ വര് ട്ടൊന്നുല്ല കൊടുകുന്നേ
ശ് ശ്
അന്നിട്ട് പിന്നെ ഉം പിന്നെ അങ്ങനെ പിന്നെ പിന്നെ കൺഫർമേഷൻ ഒക്കെ വരും പിന്ന ഇങ്ങനെ ഞാൻ കൊടുത്ത കഴിഞ്ഞിട്ട് അറിയാം കൊറേ കൊടുത്തു കൊടുത്തുട്ടുണ്ടായിരിന്നു അതെല്ലാം കൺഫർമേഷൻ വരിക അ ഇവര് പറയുന്നുണ്ട് ആ എഴുതാ എഴുതാതിരുന്നാലേ ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു എല്ലാരും ഇങ്ങനെ പറഞ്ഞു അപ്പോ ഞാൻ കൊറൊക്കെ പോയത് ഞാൻ പിന്നെ അടുത്തുള്ളതൊക്കെ പോയിനിം അടുത്ത എന്റെ ജില്ലയിലള്ള അടുത്തൊക്കെ പോവും അങ്ങനെ ദൂരോട്ടൊന്നും പോവത്തില്ല പോവാൻ പറ്റന്ന സ്ഥലം പോവാൻ പറ്റോന്നങ്കി പോവും അതിന് വേണ്ടി അങ്ങനെ ഹോസ്റ്റൽ ആഹ് പിന്നെ അങ്ങനെ കോച്ചിംഗ് ഒക്കെ കോച്ചിങ്ങില് പോണോൽക്ക് പോലും കിട്ടൂല
ഏയ് ഇല്ല ഇല്ല എന്റെ എന്റെ വീട്ടിൽ എന്റെ അടുത്ത് നടക്കൊരു കൊച്ച എഴുന്നുണ്ട് എപ്പോഴും പോയി എഴുത അയിനും കിട്ടുന്നില്ല ഇതുവരെ
ആഹ്
എല്ലാവർക്കും എല്ലാ പഠത്തവും കഴിഞ്ഞ് കമ്പ്യൂട്ടർ കഴിഞ്ഞ് ഡിഗ്രും ഫുള്ളായി എല്ലാം കഴിഞ്ഞിട്ടിരിക്കണ് റ്റും അത്പോയി എഴുതിട്ട് കിട്ടുന്നില്ല എല്ലാത്തിനും പോവോ
ആഹ്
സിവിൽ സർവീസൊക്കെ എടുത്തിട്ടൊണ്ട് എന്നിട്ടും കിട്ടുന്നൊന്നുല്ല
ഉം ഞാന് ആഹ് എടയ്ക്കൊക്കെ പോണം നീ ഇനീം വര്ന്ന്ണ്ടൊ പോണം
ആഹ് എന്നെങ്കിലൊരു സമയത്ത് കിട്ടും അവർക്കെന്നെ എഴ് തിയെഴ്തി മടുക്കുമ്പോ അവരെന്നെങ്കി തരും
ഹ
ഇത് എന്നും കെടന്ന് എഴ്തല്ലേ ഇന്നാ ഈ ഒരു വട്ടം ജയിച്ചുപോട്ടേന്നു പറഞ്ഞങ്ങ് തരും
ഇതിനകത്തൊരു കാര്യോണ്ട് നമ്മള് ആഹ് ഒരെണ്ണം തെറ്റിയാ അപ്പാപ്പം ശരിയാക്കിയത് കൂടെ മൈനസ്സാവു പോലോ അങ്ങനെയൊക്കെ ഉണ്ട്
ഒരെണ്ണം തെറ്റിക്കയിഞ്ഞാലോ
ഇതൊരു വൊ ഇതായിട്ടാ എന്താ ഒരാറ് ഒര് ആറ് കൊസ്റ്റനൊരുമിച്ച് ഇങ്ങനെ തരും നമുക്ക്
ആഹ്
നൂറ് ക്വൊസ്റ്റ്യനല്ലേ മൊത്തം
ആഹ്
ഓഹ് അതില് ആ ആറെണ്ണത്തിനകത്ത് ഇപ്പ ആ രണ്ടെണ്ണം ശരിയായിരിക്കൂലേ ബാക്കി മൂന്നെണ്ണം തെറ്റായെങ്കില് അങ്ങനെ ആവുമ്പോ ആ ശരിയായതുകൂടെങ്ങ് മൈനസ്സായി പോവും
അപ്പം നൂറ് കൊസ്റ്റ്യനാണോ നമ്മക്ക് ഒരു വെട്ടം തര്ന്നത്
ആഹ് ആന്ന് ഇതില് നമ്മക്കാ ആഹ് ഇതില് നമ്മക്ക് ഇവര് പറയ്ന്നത് നമ്മള് അറിയുന്ന മാത്രം എഴ്ത എഴ്ത് അറിയ അറിയാന്ന മാത്രം കൊട് ഇങ്ങള് ടിക്കെയ്ത് പോവുന്നാ പറയ്ന്നെ
ഓഹ് ഓഹ്
ങ്ങാ ക്ഷെ നമ്മൾ അരക്കെറ്റ് കൊടുത്താ അതും കൂടെ അറിയ്യാ ശെരിയാക്കുന്നതും കൂടെ മൈനസ്സാവും ഉം ഉം എനിക്കൊന്നും എന്റെയൊക്കെ മാർക്കിൽ പോയേ ഉ
ട്ടിയാ രക്ഷപ്പെട്ട്
കിട്ടിയ രക്ഷ പിന്നെ ഇങ്ങനെ
എങ്ങനാ
ഹസ്ബന്റിന്ന് ചോറ് കഴിക്കാൻ വരോ അതോ
ആഹ് ചോറ്കഴിക്കാൻ വരും
ആഹ് അട്ത്താന്നോ
ആഹ് അട്ത്ത്ത്തെന്നെ
ഉം നിങ്ങളെങ്ങനാ അങ്ങനെ ഉള്ളിലോട്ടാണോ വീട് അതോ ഇങ്ങനെ സിറ്റിലാണോ അതോ
ആഹ് ആഹ് നമ്മള് ഉള്ളിലോട്ടാണ് ഒരു ആഹ് എന്തായാലൊരു വണ്ടി വിളിച്ച് വരണം
മ്മ്
ഒരു മുപ്പത്തിയഞ്ച് രൂപേടെ ഉം
ഉം ഇയാടെ സ്വന്തം വീട് വീട്ടിലോട്ടൊക്കെ പോവോ
ഇല്ല ഞാൻ പോയില്ല ഇപ്പൊ പോവാറില്ലങ്ങനെ ദൂരം കൂടുതലുള്ളോണ്ട് പോകത്തില്ല
ആഹ് അവടെ ആരൊക്കെണ്ട്
അവിടെ മാമായൊക്കെയൊള്ളൂ ബാക്കി കൂടപ്പറപ്പുകളൊക്കെ ഇങ്ങ് വന്ന്
ആഹ് ഏഹ് മോന് മോളടുത്ത അടുത്താണോ സ്കൂളുള്ളത്
ആഹ് മോളട്ത്ത സ്കൂള്ല പഠിക്കുന്നെ
ഉം ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചോട്ടെ
ഞാൻ നോക്കട്ടെ പറയാം
ഉം
പിന്നെറെന്തൊക്കെയാ
വേറെ
നല്ല നല്ല കാറ്റടിക്കുന്നു ഇവിടയില്
ആഹ്
മഴയും കാറ്റും ഇങ്ങനെയൊക്കെ അങ്ങ് പോവാ
പിന്നാ ശെരി പിന്നെ വിളിക്കാം.
ആയോ